ഹലോ
കേക്കുന്നില്ലേ
ആ കേക്കണ്ട്
ആ എന്താ വർത്താനം
നല്ല വർത്താനം ഞാനീ ഇവിടെ ഏ ആ നോ ഇപ്പണ്ട് പോർത്തെ ഇപ്പൊ മഴയൊക്കെല്ലേ അപ്പൊ ഇ ഒരു പാമ്പ് അയിനെ കണ്ടങ്ങനെ പേടിച് നിക്ക ഉം ചേരന്ന് തോന്നു വിഷല്ലാത്തതാണ് എന്തിനോ എരനെപിടിച്ചിട്ടേ എന്തിനോ വിഴുങ്ങിട്ട് നിക്ക തോന്നുന്നു
ആരേലുണ്ടോ ന്നിട്ട് കണ്ടോ അരെലുണ്ടോ കൊല്ലാനെന്തേലും
ഇല്ലെ കൊല്ലാനൊന്നും പറ്റീല്ല അത് എന്തിനെ മുണ്ങ്ങി എന്താ ആടെ എന്തിന്റെയോ ഉള്ളിൽക്ക് പോയിക്കാണ് ആ പോയി കാണാ അ പോയി നിന്നോല്ക്ക് പോവാൻ കഴിയില്ലല്ലോ എര മുണിങ്ങി കഴിഞ്ഞാല്
ആഹ പിന്നെ ഒന്നും കയ്യൂലല്ലോ അങ്ങനെ പോവാനും കഴിയാതെ നീക്കെക്കാരം
ആ
എന്നട്ട് ഭർത്താവ് ഇണ്ടാവലല്ലേ വീട്ടിലോ
ഇല്ല ഞാൻ ന്റെ വീട്ടിലാ ഇവിടാണുങ്ങൾ ഉ ഉപ്പ പുറത്തക്ക് പോയിക്ക ഇപ്പ ഇവിടെല്ല ഇപ്പ പോ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ
ഇപ്പൊ വരല്ണ്ടാവുല്ലല്ലോ ആര് കുട്യളോന്നും പറഞ്ഞ കണ്ടാവാത്ത്ക്ക്
ഉം ആ ഇണ്ട് ഇണ്ട് കുട്ടികളൊക്കെണ്ട് നോമ്പായിട്ട് എന്താ നോമ്പില്ലേ ആ ഏ തോടങ്ങീട്ടില്ലേ ഞങ്ങളൊ
ഇല്ല നിസ്കാരം എന്റെ തുടങ്ങള്ളൂന്നലെ കാ ങ്ങനെ തുടങ്ങി എന്താ പ്രത്യേകിച്ച് എന്തേലും ഉണ്ടാക്കിട്ടുണ്ടോ
ആഹ കുട്യാൾക്കൊക്കെണ്ട് അപ്പൊ പിന്നെ ബിരിയാണി വെക്ക ഉണ്ട് ച്ചി
ആ ആ എ ചിക്കൻ എന്താ ബിരിയാണിയോ കോഴി ബിരിയാണ്യ
ആ ചിക്കൻ ബിരിയാണിയ
ആ എല്ലാർക്കും ഇഷ്ട്ടേയ്ക്കാരല്ലേ
ആ കുട്യാൾക്ക് ഇഷ്ട അവർക്ക് ബിരിയാണി ആയാ മതി എന്ത് ബിരിയാണിയാണേലും ഇഷ്ടാ ചിക്കൻ ബിരിയാണിയ ഉം ചിക്കൻ ബിരിയാണി ബീഫ് വെള്ളം ന്ന്മാങ്ങാ ജ്യൂസടിക്കാ വിചാരിച്ചിട്ട ഇന്നലെ വെള്ളോന്നും ഉണ്ടാക്കി ഇല്ല വീട്ടിൽല്ല രണ്ടായിരുന്നതൊ കഴിഞ്ഞു
ആഹ അപ്പൊ അയിന്റെ എന്താ ഇ കഴിഞ്ഞാലല്ലേ ചാക്കിയെ കണ്ട വീട്ടില്െ ചാക്കിയെ കണ്ട വീട്ടില്െ
ആഹ ചക്കയും വാങ്ങിട്ടുണ്ട്
ഒക്കെ ഇണ്ട് എന്തായിട്ടുള്ള വീട്ന്നെയ ആണോ
ഇപ്പ ഞങ്ങ ഞ ക്ക് വീട് കയറ്റിട്ടില്ല ഞങ്ങള്ൾ ഒറ്റക്കന് താമസിക്ക തറവാട്ടഞാൻ മാത്രം തന്നെ ഉള്ളൂ പെ മക്കളും
ആഹ എന്താ വേറെ വേറെ ആരങ്കലും ഉണ്ടാവും ഉപ്പമ്മയൊക്കെ ഉണ്ടാവും തറവാട്ട
ഇല്ല ഇല്ല ഞങ്ങ വത്തക്ക
ഒറ്റ തന്നെയാണ് ചെറിയ മക്കളായിരുന്നോ
മക്കില്ല മക്കള് മുറ്റാള് പത്താം ക്ലാസ്സിലാ ഉ ശരി ഉം ചെറിയള യു കെ ജെൻ എസ് എൽ സിക്കാരന തന്നെ അല്ല നടുവൽ ഒരാള കൂടി ഇണ്ട് മ നളുണ്ട് ഉം ഉം അവിടെ മക്കളൊക്കെല്ലേ ആഹ രണ്ട ആൺകുട്ടിരു പെൺകുട്ടി
ആഹ അവിടന്ന് എന്താണ്ട് എട്ട് കുട്ടികളാാണ്
ആഹ ആഹ് അ ശരി ഈ സ്വന്ത ഉം സ്വന്ത സ്വന്തമായിട്ട് വീട്ടിൽ തന്നെയാണ് ഉ എല്ലാരും ഇണ്ട്ോ ഉമ്മീപ്പൊക്കെ ഉണ്ട്
ഇ ഉള്ളു ഉപ്പല്ല ഉപ്പ ആ നോ ക്കാതെ പോയതാ
ബിലേ
വേദന അപ്പൊ നോമ്പോ നോക്കാൻ കഴിഞ്ഞിട്ടില്ല
പാക്കില്ലുംഴപ്പന്നും
ആഹ ഇനി എന്തെങ്കിലും ചെിലപ്പോ നെയച്ചോറ് വെക്കണം എന്നക്ക ചെരുത്തണ്ട് ഇരച്ചിണ്ട് അപ്പൊ പിന്നെ അങ്ങനെ വെക്കാൻോക്കഴട്ടി
ഉം എങ്ങനെ നെയയിച്ചോറ ഒക്കല്ലേ കുക്കറിലോ
അല്ല ഞാന് എന്താ അഴപ്പ തന്നെ വക്കലേ ഉം നിങ്ങളങ്ങനെ ബിരിയാണിന അടുപ്പില്ലതോ
ഞങ്ങള അടുപ്പും ഗ്യാസൊക്കെ ഉപയോഗിച്ചു എനിക്ക് നെയ്ച്ചോർ എപ്പ വെച്ചാലും ശരിയാവലില്ല അത ചോദിച്ചാൻ എങ്ങനെയൊക്കെല്ലേ
ആകൂലെ ആഹ എനി കൊഴപ്പല്ല പക്ഷെ ആ ച്ചോറി ഒരു ടേസ്റ്റ് ചെപ്പോ എത്ര ഇല്ലണ്ടും നെയ്യന്റെ അ എന്താണ്ണ അവ ന ഇ തിരിച്ചാണല്ലോ അത് നല്ല നെയ്യാെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അല്ലാത്ത കൊഴപ്പ ഉണ്ടാവലില്ല നെയന്റെ ഒരു പ്രശ്നുണ്ട് മെമ നെയ്ന ക്കെ കട്ട ആർ കെച്ചി ഒക്കെ നല്ലതാാവും ഞങ്ങ ഇവിടെ സൂര്യാണ് ഉപയോഗിക്കുന്നത് ഭയന്റെതാ തോന്നുന്നു നിങ്ങള എങ്ങനെ വെക്കലോ ഇപ്പൊ
ഞാൻ കുക്കറൽ എങ്ങനെങ്കിലൊക്കെ ഇങ്ങോട്ട് വെക്കും ചിലപ്പോ എങ്ങനെങ്കിലൊക്കെ വെക്കണ പിന്നീ കുഴപ്പമണ്ട അല്ലെ അനെ ശരി
ആഹ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടണോ ഭക്ഷണ കാന ഇണ്ടാക്കുവോ
കൊഴപ്പില്ല ഓരോരു മൂടാണ് ചിലപ്പോ എനിക്ക് ഒന്നിനും തോന്നൂല ചില ടൈമില് തോന്നി ഞാൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഞാൻ എങ്ങനെയെങ്കിലുംൊക്കെ തട്ടി കൂടുന്ന ആണെങ്കിൽ പിന്നെ നല്ല ടേസ്റ്റ് ആക്കറ ഇത് നേരെങ്ങ ആവണം ചെയ്തിട്ടുണ്ടാക്കി ക്കൊ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല
ല്ല
ഉം ഉള്ള സാ ഉള്ള സാധനങ്ങളോടെൊക്കെ ഒപ്പിക്കണെലൊക്കെ നല്ല ടേസ്റ്റ് ആക്കാറ്
ആഹ് എല്ലാ സാധനം ഇണ്ടാവുമ്പോ വലിയ രസം കിട്ടൂലല്ലേ
ഉം എന്തെങ്കിലുമൊക്കെ ഒരു
മന്തിയൊക്കെ ഉണ്ടാക്കുവോ?
ഇല്ല ഞാൻ മന്തി ഇത് വരെ ഇണ്ടാക്കി നോക്കിട്ടില്ല.
ബിരിയാണിടെ അത്രേം ഒന്നും പാടില്ല ബിരിയാണീന്റത്രൊന്നും പണില്ലാർയ
പണിയില്ല പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിട്ടേ ല്ല ചെയ്യണം ന്ന് എപ്പഴും കര്തും ഉം ഇനി എന്തായാലും ഇൻഷാ അള്ളാ സാധനങ്ങള് വാങ്ങി ക്കുമ്പോ കൊർച്ച് മന്തിടെ അരിയൊക്കെ വാങ്യെച്ച്ട്ടെ ഒന്നിച്ച് സാധനം ട്ക്കുമ്പോ അങ്ങനെ വാങ്ങിക്കാ
നോക്കിയല്ലേ ഇണ്ടാക്ക സുഖള്ളർ സുഖള്ള ത് ന്നെണ് അത് പരിപാടിന്നെ കൊഴപ്പൊന്നുല്ല
അങ്ങന്ണ്ട് ഞാന് സാധനം വാങ്ങിക്കുമ്പോ മഴയില്ല വേയ് ല്ല ഉച്ചക്ക് ശേ ഉച്ചവെരൊക്കെ വെയിലേര്ന്നു ഇപ്പൊ ഒന്ന് മഴ പെയ്ത് തോർന്നു അല്ല ഒറ്റ ഒന്ന് പെയ്ത് നല്ലോ കുട്ട്യാള് പള്ളിന്നൊക്കെ വന്നേന് ശേഷം
നല്ലോണം പെയ്തോ ആ അത് കൊർച്ചൊക്കേ ക്ഷീണ ത്തിന് കൊറവുണ്ടാവൂലേ
ഉം
ക്ഷീണണ്ടോ ഇന്നലെ നോമ്പൊക്കെ നോറ്റിനോ
ആ ഇന്നലെ നോറ്റ്ക്ക്ണ് ഇന്നലത്തെ ഇന്നലത്തെ ഇത്രയും ശീണം ണ്ടായിരുന്നില്ല ഇന്ന് പിന്നെ കൊർചൂടി ഒന്ന്
ആഹ് അങ്ങൻത്തെന്നെ ൻക്കും ഇന്നലെ വെല്ലാതെ കൊഴപ്പല്ലേന്
ആഹ് പിന്നെ പിന്നെ പൊതുവേ പിന്നെ ക്ഷീണം കൊറവനെ നമ് മ്മളത് വേനൽക്കാലത്തെ പോലെ ത്ര തന്നെ ചൂട് ചൂട് കഠിനല്ലല്ലോ കൊറച്ചൊക്കൊരു മഴ പെയ്തേന്റെ ഒരു ഞങ്ങളിന്നലെ വെള്ളം തെന്നെ ണ്ടാക്കില്ല ചായ കുടി ച്ച് അപ്പ അയ്ന്റെ ആവശ്യം ണ്ടായ്ന്നില്ല അത്ര വെല്യ ദാ - ഹൊന്നുല്ല ഇന്ന് പിന്നെ മക്കക്കെല്ലാർക്കും ഇല്ലാണ്ട് ഇന്ന് ജ് മാങ്ങീണ്ട് കൊറെ അപ്പൊ
ആഹ് കു കുട്ടിയേള് നോൽമ്പോക്കുമ്പം പിന്നെ നമുക്ക് എന്തേലൊക്കെ ഉണ്ടാക്കിട്ടില്ലെങ്കിലും കെ ത്യേടല്ലേ.
ഉം പിന്നെ അതു അല്ലാ മാങ്ങ കൊറേണ്ട് അപ്പ പിന്നെ കൊർച്ച് മാങ്ങ ജ്യൂസു അടിക്കാ വിചാരിച്ചു.
ആഹ് ഞാൻ ഇഞ് നാരങ്ങണ്ട്. അപ്പൊ നാരങ്ങ വെള്ളത്തിമ്മ ഒതുക്കാര്തി. അല്ല അത് മതി പൊരിം തന്നെ
അയ്ന് വെറും വെറും വയറ്റില് നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റൂല്ലയ്ന്. എന്തെങ്കിലും കുടിച്ചിട്ട് കുടിച്ചാ മ
ങ്എ ആഹ് അങ്ങനെ ഞാ ആദ്യം കൊറച്ച് വെള്ളം അങ്ങനെന്തേലും കുടിച്ചിട്ടന്നെ ഒള്ളൂ ഇതാക്കാ.
ആഹ് ഫസ്റ്റ് ഒറ്റടിക്ക് നാരങ്ങ വള്ളം വയറ്റിൽ ചെല്ലാൻ പറ്റൂല്ല അത്
അത് ല്ലാ പറിണ് കേടാണ്. പക്ഷെ നോമ്പിനൊക്കെ ഫുള്ളങ്ങത്തന്നേന്ട്ടോ അപ്പ അന്നത് ചൂടോണ്ടേ എത്ര വെള്ളം തണുത്ത വെള്ളം കുടിച്ചാലും ഞമക്ക് മതിയാവുലല്ലോ. പിന്നെ നോമ്പിന് ഞങ്ങൾ വെല്ലാതെ നാരങ്ങ വള്ളം ഉണ്ടാക്കി ട്ടന്നല്ല. പിന്നെ ജുസ്സാളേനി അപ്പ പിന്നെ
ആഹ് വീട്ട് ക്ക് പോയിട്ടില്ലേ?
ആഹ് വീട്ടില് ഇനി ങ്ങള് ചോയിച്ചോണ്ട് ക്കണ്ട് ചെൽപ്പ ഇഞ് നാളെ നോക്കട്ടെ. ഉമ് വീട്ട്ന്ന് അങ്ങനെ അല്ല എൽ കെ ജി ലും കൂട്ണ് ണ്ട്. തിങ്കളാഴ്ചല്ലേ ഇഞ് ക്ലാസ് ഒള്ളു അപ്പൊ നാളെ മദ്രസ് ഉമ്മ ഇവിടെ മൂത്തച്ചന്റെ വീട്ണ്ട്. അട്ത്ത്.
ആഹ് ആഹ് ആഹ് പിന്നെ മദ്രസി ചേർത്തിട്ടില്ലെങ്കി പോവാലോ.
ആഹ പോക്ക അ അങ്ങനെ അങ്ങനത്തെ എന്നന്നെള്ള പോവാാൻ കഴിയ ഇല്ല അവിടു അവിന്ന് പോവൻ പറ്റ ബസിലാണ് വിടുന്നത് അവിടെ പറഞ്ഞീനക്കില്ലെ അതിനെപ്പറ്റി ചോദിച്ചിട്ടൊന്നുമല്ല
ഞമ്മള് ഞമ്മെ വീട്ടില് വളർന്നാണെലും ഇപ്പ നമ്മള് വിരുന്നേര പോലെ ചെല്ലൂല്ലേ ഒരു വിരുന്നുകാരായി എടക്ക എടക്ക് ഉം വിരന്ന് ആരായി സ്വന്തം സ്വന്തം വീട്ടില് വിരുന്നുകാരായി
വീരുന്നേരായി ഉ ചെടികളൊക്കെ ഇണ്ടാ വീട്ടില് ചെട ക്കണ്ടോ ചെടിയൊക്കെ വളർത്തോ
എനക്ക് അങ്ങനത്തെ ഞാൻ എനിക്ക് വീടുായിട്ടില്ലല്ലോ പിന്നെ അത്ര വലിയ ചെടി പ്ര്രാന്തത്തിന്നല്ല മുക്കളൊക്കെ നിക്കണണ്പൊ ഒരു ഭംഗി തോന്നുന്നന്നല്ലാത ഞാന അങ്ങനെ കുഴിച്ചിടലില്ല പിന്നെ ഞാന് മണി പ്ലാന്റ്ല്ല ഉള്ളിലൊക്കെ ഇങ്ങനെ വെള്ള വെള്ളക്കി കീറ്റക്കെക്കും ഉ
ആഹ അതി ഇപ്പോ എല്ലായിടത്തുംര് അത് കാണുമ്പോ തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്ല്ലെ അകത്തൊക്കെ നമുക്ക് ഒരു എനർജി കൂടുതൽ
ആ ആ എനിക്ക് ഇടക്കിടയ് ആയ്മ പോയി ഇങ്ങനെ നോക്കുമ്പോ ഒരു വേറെ ഫീ ഇ വേറെ എന്തോ പോലെ തോന്നും എന്താന്ന്റിയില്ല ചിലപ്പോ എന്ത് അതെന്തോ ഒരു എന്തോ ഒരു മേജിക്ള്ള പോലെ
അത് ശരി ഞങ്ങൾക്ക് തന്നെ ഇവിടെ തന്നെ വല്ലാതെ ഞാനും വെച്ചിട്ടു ണ്ട് പക്ഷേ അത് വല്ലാതൊന്നും വളര്ഞ്ഞില്ല
ആ എന്റത് പുതിയ അല്ല എന്റത് എലയൊക്കെ വന്നിട്ട് വേരൊക്കെ വന്നിങ്ങനെ വളര്ഞ്ഞെ കാണുമ്പളേ ഞാൻ ചിലപ്പോ ചില ടൈമില് അല്ല ഇല വന്നിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ പോയി നിന്നപ്പോ എനിക്കിങ്ങനെയ അങ്ങനെ കണ്ടപ്പോ ഞാനിങ്ങനെ ആ ഇത് വളരുന്നുണ്ട് ഇത് കാണുമ്പോ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ മനസ്സി
അതിന്റെ ആ അതിന്റെ ഇലതല്ല ഒരു വേറെ ഇലയാണല്ലോ നോക്കുമ്പോത്തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ് ആ അതന്നെ
കഴിവുണ്ട് തോന്നുന്നു ഏ
മക്കൾ കച്ചറ കൂടു വച്ചു
ഏയ് അതേള്ളു ആൺകുട്ടികളല്ലേ
സ്കൂള് ആ സ്കൂള് അതെന്നെ പ്പോഞാന് പറഞ്ഞേമൂന്നീസം ലീവ് ആയപ്പോ പിരിാന്തടിച്ച്ണ്ട് സ്കൂളൂല്ല
ആ അവർക്ക് വെല്യായാൾക്ക് നാള നാളണ്ട് ശനിയാഴ്ച പകരം എടുക്കണ്ട്ന്ന് പറഞ്ഞ്
ആ അതെ പറയുന്ന കേട്ടീനി പകര ക്ലാസുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ ഇവർക്ക് പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇല്ലാ തോന്നുന്നു അവനെ ഞാൻ പറയങ്ങൾക്കെ ക്കെയല്ലേ വേണ്ടിയത് റിയാ
ആ ചെറിയ മക്കൊക്കെ ഇല്ല മ അവര് എൽ കെ ജി യു കെ ജി ഒന്നും ഉണ്ടാവില്ല അല്ല
ഇല്ല ഇല്ല ഒന്ന് മുതല് അഞ്ച് വരെ ഇല്ല തോന്ന്ണ് ആറ് മുതലാ തോന്ന്ണ്ട് അങ്ങനെ കേട്ടീന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ശരിട്ടോ എന്നാ
ആ ഓക്കെ ഓക്കെ ആ ശരി ഉം